അപ്പൊ ഇവടെ ഇരിപ്പ്ണ്ട്
ഓഹ് സുഖം തന്നെ നിനക്ക്
ഓഹ് സുഖം തന്നെ
ഉം ഓഹ് സുഖം പിന്നെ ഇപ്പഴത്തെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടാരുന്നു
ആഹ് പണ്ടൊക്കെയായിരുന്നു പെരുന്നാള് ഇപ്പൊ അത്ര വൈബ് വരണില്ലല്ലേ പണ്ട
ഓഹ് ഇപ്പൊ പിന്നെ വൈ അടുക്കളേം വീടും കൊറെ പുള്ളെരും പണ്ടൊക്കെ തന്നെയായിരുന്നു നമ്മളെയൊക്കെ പെരുന്നാൾ സെ
പിന്നെ നമ്മളെ പഠിക്ക്ണൊരു കാലവും കൂടെ ആയോണ്ടായിരിക്കും നമ്മളെ പള്ളിയിലൊക്കെ പഠിക്ക്‌ണ സമയം അപ്പഴൊക്കെ ആയിരുന്നല്ലേ നല്ലത്
ഓഹ് പിന്നെ ഇപ്പൊ എന്തെര് അടുക്കളേല് കൊറെ നേരം നിക്കുന്നു ഉണ്ടാക്കുന്നു പുള്ളേരെ ഒരു രുക്കുന്നു കുളിപ്പിക്കുന്നു
ഒന്നിനും ഒരിതില്ല എന്തരാണോ എന്തോ
ഓഹ് പണ്ട് ചുമ്മാ മൈലാഞ്ചീട്ടോണ്ടങ്ങി ഇരുന്ന മതിയേര്ന്ന്
ഉം അങ്ങനെയൊക്കെല്ലേര്ന്നാ ഇപ്പ പക്ഷെ പുള്ളര് അങ്ങനെ എന്തരാന്തോ മൊത്തത്തിലൊരു വെത്യാ ത്യാസം എല്ലാത്തിനും
ഓഹ് എന്നാലും പുള്ളൊരുള്ളോണ്ടാണ് കൊറച്ചെങ്കിലും ഒരു എൻജോയ്മെന്റ് ഒള്ളത്
ഓഹ് പുള്ളേരെള്ളോണ്ട് എൻജോയ് വരും പക്ഷെ നമ്മക്കത്രങ്ങോട്ട് പണ്ടത്തോലെ എൻജോയ് ചെയ്യാൻ പറ്റ് പറ്റണതൂല്ല ഒന്നും
ഇല്ല ഇല്ല
ആഹ് അങ്ങനെക്കൊള്ള കാര്യങ്ങൾ ഹസ്ബന്റിന് ഇന്ന് പോണ്ടേരുന്ന
ഓഹ് ഇന്ന് പോണോര്ന്നു പോയിട്ട് വന്ന്
ഒഹ് ഓഹ് എല്ലാരുംണ്ടാ മറ്റേ കൊച്ചൊക്കെ ഒറങ്ങിയാ
എല്ല ഈഹ് കൊച്ചൊക്കെ ഒറങ്ങി മറ്റേ കൊച്ച് ഒറങ്ങാനൊക്കെ പോയി ഉറങ്ങിയെന്തോ
ഓഹ് അവര് മോളിലാണല്ലേ
ഉം
ആഹ് അവരെ ഹസ്ബന്റ് ഒക്കെ വിളിച്ചൊ
ഉം ഓലൊക്ക
ഉം ഇന്റെ ഉമ്മ്യ
നിങ്ങള് വിളിച്ചാന്നോ ഞാനും കണ്ടില്ല
ആഹ് അങ്ങനെ
ഉം എന്നും തരെന്നും ഇല്ല വിളിക്കുമ്പം ഇടക്കിടക്കൊക്കെ തരും
ഉം ഉം
ഉം വിശേഷ ദിവസങ്ങള് ആഹ് കൊച്ചിന്റോടെക്കെ എന്നും സംസാരിക്കും നമ്മളെലൊക്കെ ഇടക്കിടക്ക് എല്ലാ വിശേഷ ദിവസ ങ്ങള്പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ തരും കൊണ്ട് അപ്പൊ സംസാരിക്കും
ഉം ഉം ആഹ്
ഉം
പിന്നെന്തര് വിശേഷങ്ങള്?
വിശേഷോക്കെ എന്തര്, ഇങ്ങനെ പോണ്.
പിന്നെ നിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെതെന്തരായി?
അത് ഞാൻ റോഡ് ഫെയിലായടെ.
ആത് എന്തര് പറ്റി, പേരിയിലൊക്കെ നിർത്തി എടുപ്പിക്കേക്ക ചെയ്താ?
പേരിയില് നിർത്തിയതല്ലേ, അന്ന് ഭയങ്കര മഴയായിര്ന്ന്.
ഉം
എന്റെ പൊന്നേ ഒടുക്കത്തെ മഴ ആരുന്നില്ലെ, എന്തര് കണക്കത്തെ മഴ ആയിരുന്നില്ലെ ഞാന് ഞാൻ നല്ലോണോക്കെ എടുത്ത് കേട്ടാ.
ഉം
അങ്ങനേ റോ നേരേ പോയിട്ട് നാല് ഗിയറൊക്കെ മാറി അപ്പോ, അയാള് ഏകദേശം ഒതുക്കാ, നാല് ഗിയറ് മാറിയാ മതിയല്ലോ നാല് ഗിയറ് മാറേം ചെയ് ത് ഗിയർ ഡൗൺ ചെയ്യേം ചെയ്ത്, ഇങ്ങനെ തെരക്കൊള്ള സ്ഥലത്തെത്തിയപ്പം. കേക്കണില്ലേ. ആഹ് ആഹ് അപ്പ ഇങ്ങനെ ഒരു സ്കൂട്ടിക്കാരൻ ഫ്രണ്ടിന്നാ വരുന്നേ, അപ്പ ഞാൻ ബ്രേ ക്ക് ചവിട്ടിയില്ല. അയാളാണ് ബ്രേക്ക് ചവിട്ടിയത്.
ഉം ഉം അങ്ങനെ ഫൈലാക്കിയല്ലെ അപ്പൊ ഇരുന്നേല് എത്ര പേര് പാസായി? നിങ്ങള് എത്ര നാല് നാല് പേരുണ്ടായിരുന്നാ?
നമ്മള് ആറുപേരാ ഏഴുപേരാ എങ്ങാണ്ട് ഒണ്ടായിരുന്ന്.
ഉം ഉം
ഉം അതില് പെമ്പിള്ളേര് മൂന്ന് പേർക്കും പോയി. ആമ്പിള്ളേർക്ക് എല്ലാർക്കും കിട്ടി.
ആഹ് ആമ്പിള്ളേർക്കൊക്കെ പഠിച്ചില്ലേലും ഒരു പ്രത്യേക കഴിവാണ് ഇങ്ങനൊള്ള വ
ആഹ് ആമ്പുള്ളാർക്ക് എല്ലാ ഈ ടെക്നിക്കൽ പകരമായ ഇതിന് ഭയങ്കര കഴിവാണ്.
ആഹ് അപ്പൊ മാറ്റേ പട് ത്തത്തിലൊന്നും ആമ്പിള്ളേര് എല്ലപ്പോര അല്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആമ്പിള്ളേർക്കാണ് ആദ്യം പറ്റണത്.
ഓഹ് അതാണ്. അങ്ങനെ പോയി. അങ്ങനെ ഇനി പുതിയ ഡേറ്റ് എടുത്ത് വെച്ചേക്കണ്.
ഓഹ് ഇനി എന്നത്തേക്ക് കിട്ടി?
ആഹ് ഈ മാസം പതിനെട്ടിന്.
ആഹ് ആഹ് നിങ്ങക്ക് എവിടെ വെച്ചാണ്? നിങ്ങക്ക് റോഡ് എങ്ങോട്ടാണ് ഓട്ടിക്കണെ?
റോഡ് എൻ എച്ച് റോഡാണ്, ഓട്ടിക്കാനുള്ളന്നാണെങ്കി ഇല്ലേ മഴയും കൂടെ ആയ കൊണ്ടെ ഒടു ക്കത്തെ തെരക്കും കൂടെ ആയിരുന്നു.
ഉം ഉം
ഉം നിങ്ങക്ക് എവിടെയാണ് ഓട്ടിക്കണത്?
നമ്മളേ നമ്മളെ ജംഗ്ഷനിലെ ആ റോഡ് തന്നെ
ഏത് മറ്റേ നെടുമങ്ങാ
ഉ അല്ലല്ല ആഹ് ആഹ് ശരിയാ ഞാൻ അവിടെത്തന്നെ ഇങ്ങോട്ടാണ് പറയും പോലെ ഞാൻ പറഞ്ഞത് മാറിപ്പോയി.
ഏഹ് നെടുമങ്ങാടന്ന് എങ്ങോട്ടുള്ള റോഡ്?
നെടുമങ്ങാടന്ന് നമ്മക്ക് എനിക്ക് ഇങ്ങോട്ടായിരുന്നു. ആറ്റുകാൽ ഇങ്ങോട്ടായിരുന്നു.
ഓ അപ്പൊ വല്യ തെരക്കില്ല.
പിന്നെ ചുള്ളിമാനൂരോട്ടൊക്കെ പോകും. പലർക്കും പലയിടത്തായിരുന്നു. എനി ക്ക് ആറ്റുകാൽ എത്തണതിനു മുമ്പ് മോളിലോട്ട് ഒരു റോഡുണ്ട്. അത് വഴി കേറ്റത്ത് നിർത്തി, അങ്ങനേക്കെയായിരുന്നു.
ച്ചല്ലേ
കേറ്റത്ത് നിർത്തി വച്ചിട്ട് നിർത്തി അവിടെന്ന് എടുപ്പിച്ച്
ഉം ഉം ആഹ് ആഹ് ഓ എന്നിട്ട് നിനക്ക് കിട്ടിയല്ലോ ഫസ്റ്റ് തന്നെ.
ആഹ് കിട്ടി കൊച്ചേ. എന്നാലും സ്ഥിരം നമ്മള് എടുക്കാന് ഒന്ന് കിട്ടുന്നതും കിട്ടാ .
ഉം
ഉം
അങ്ങനെ പോയി. എച്ച് എനിക്ക് ഒരു. പേടിയില്ലായിരുന്നേ, കാരണം എച്ച് എനിക്ക് ഒരുവിധം ഉറപ്പുണ്ടായിരുന്നു, കാരണം അവർ പറയണ അളവില്. ഒക്കെ തേപ്പിച്ചാൽ. പിന്നെ അത്യാവശ്യം വണ്ടി ഓഫ് ആവാതെ സൂക്ഷിച്ചാൽ എച്ച് കിട്ടും.
ഉം ഉം ഓ എച്ചിന് കൊഴ പ്പമില്ല നമ്മള് എടുക്കുമ്പോഴേ പെ ഇത് പഠിച്ചാൽ മതി അത് എവിടെ. എത്തുമ്പോ കമ്പി ഏത് കമ്പി നോക്കി ചെയ്യണം. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. റോഡിന് പക്ഷെ നമ്മള് തന്നെ ശ്രമിക്കണം.
ഓ റോഡ് നമ്മള് തന്നെ ശ്രമിക്കണം, പക്ഷെ ഈ സാറ് എന്തര് ചെയ്തെന്നോ നമ്മളാ. സാർ സാർ പറഞ്ഞു എന്ന് എച്ച് ആണ് ഭയങ്കര സംഭവം റോഡ് ഒന്നുല്ലാന്ന് എന്നൊക്കെ പറഞ്ഞു എന്ന് നമ്മള്. കൂൾ ആക്കി ഇരുത്തിയേക്കും കൂടെ ചെയ്തപ്പോൾ അപ്പം എച്ച് എടുത്ത് കഴിഞ്ഞപ്പോ നമ്മള് ഭയങ്കര. കൂളായി അതുകൊണ്ട് പിന്നെ. റോഡ് ഒട്ടും ഒരു ഇതാക്കി എടുത്തതും ഇല്ല.
ആഹ് അത് കൊഴപ്പില്ല ഇനി അടുത്തേന് പോകുമ്പോ റെഡിയാക്കി മതി എച്ച്.
ആഹ് അതാണ്.
ഉം മൊത്തത്തിൽ എത്ര ടോട്ടൽ എത്രായി ഇതൊക്കെ സ്കൂട്ടിക്ക് ഉണ്ടായിരുന്നു.
ഓ സ്കൂട്ടിക്ക് ഉണ്ടായിരുന്നു, സ്കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ എടുത്തായിരുന്നു. അത് ഫസ്റ്റ് തന്നെ കിട്ടിയായിരുന്നു.
ഉം ഉം ഇപ്പോ ഇവിടെ ഇതാ.
ഇത് പതിനൊന്ന് അഞ്ഞൂറായി.
എക്സ്ട്രാ ക്ലാസ് എടുത്തോ?
ഇല്ല ഒന്നും എടുത്തില്ല ആഹ് ആഹ് ഈ മു മുപ്പത് ക്ലാസിന് പതിനൊന്ന് അഞ്ഞൂറ്, ഇവിടെ ഭയങ്കര റേറ്റ്. കൂടുതലാണ് ആറ്റിങ്ങ എല്ലാത്തിനും റേറ്റ്.
ഉം നമുക്ക്‌ അല്ലാതെ. കൂട്ടി ഇല്ലാതെയാണെങ്കിൽ ഒമ്പത് ഒമ്പത് ഒക്കെയുള്ള പിന്നെ എക്സ്ട്രാ ക്ലാസും. ഇതും വേണ്ടെങ്കിൽ എട്ടേ ഉള്ളന്ന് തോന്നുന്ന കേട്ടോ.
തന്നെയല്ലേ നിന്റെ. ചേട്ടത്തിടെ ചോദിച്ചപ്പോ എന്തേ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അത്രയുള്ളന്ന്.
ഉം അപ്പ നമുക്കെ അവർക്ക്. ഒരുവിധം കാറ് അറിയെങ്കിൽ നമുക്ക് ആഹ് അതിനും പൈസ കൊടു ക്കേണ്ട എന്നുപറഞ്ഞാൽ ചിലര് പഠിച്ചിട്ട് ഇങ്ങനെ എടുക്കാനുവേണ്ടി മാത്രം.
ഓ അങ്ങനെയുള്ളവർക്ക് കെടുക്കേണ്ട, ഞാൻ മറ്റേ സ്കൂട്ടി എടുക്കാൻ പോയപ്പോൾ എങ്ങനെ ആയിരുന്നെന്നു.
ഉം.
എനിക്കൊരു പ എനിക്ക് ആകെ മുവായിരേ നാല്. അങ്ങനെ എത്രയോ ആയുള്ള, വേറെ ഒരു പൈസ ആയില്ല എനിക്ക് ക്ലാസ് വേണ്ടായിരുന്നു എട്ട്. എട്ട് മാത്രം എടുത്തെ ഉള്ളായിരുന്നു ഞാൻ.
ഉം ഈ ആഹ് അവർക്ക് പക്ഷെ എന്നാ. കാറിന് വെല്യ കുറവില്ലൃട്ടോ, ഒരു എട്ട് ഏഴിന് ഏഴ് എട്ട് ഒക്കെ ആവും നമ്മളെ. പോലെ തന്നെ ആവും, പഠിക്കണ് പിള്ളേരൊക്കെ കാറിന് അങ്ങനെ ആവും സ്കൂട്ടിക്ക് അവര് കുറച്ചോളൂ.
ആഹ് സ്കൂട്ടിക്ക് എനിക്ക് കൊറച്ച് വലൃ പൈസയൊന്നും ആയില്ല കെറച്ച് പൈസെ ആയൊള്ളൂ.
നമ്മള് എട്ടെടുക്കാൻ മാത്രം പഠിച്ചാ മതിയല്ലോ റോഡൊന്നും പഠി
ഉം പഠിക്കണ്ട അങ്ങനെ തന്നെ ഞാ എടുത്തെ പക്ഷെ. കാറ് നമ്മള് ചെന്നപ്പഴേ പറഞ്ഞു മുപ്പത് ക്ലാസ്സിന് പക്ഷെ ഇനി എനിക്ക്. എക്സ്ട്രാ പോണേന് ഇന്നി കൊടുക്കെണം.
ആഹ് ഇനീ മാസാ, മാസം അല്ല മണിക്കൂറിന് കൊടുക്കണം.
ആഹ് മണിക്കൂറിന് കൊടുക്കണം അപ്പൊ ഹസ്ബന്റ് പറഞ്ഞ് നീ ഇനി ഇപ്പഴൊന്നും പോവണ്ടാ. ടെസ്റ്റ് ആവണേന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ്സിന് പോയാ മതി അത് വരെ ഹസ് ബന്റിൻ്റെ വണ്ടി ഓട്ടിക്കാന്ന് പറഞ്ഞ്.
ഓഹ് അങ്ങനെ പഠിപ്പിച്ചെരാനാളുണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്.
ഓഹ് അങ്ങനെ പറഞ്ഞു പക്ഷെ അത് നടക്കൂന്നെന്ന് അറിഞ്ഞൂട ഹസ്ബൻ്റ് ഇങ്ങനെ പറച്ചിലെ ഉള്ളു. ജോലിക്കൊക്കെ പോയിട്ട് വന്നാ പിന്നെ നടക്കെയെന്നുല്ല.
ഓഹ് അപ്പെന്തിരാണന്നുള്ളത് നോക്കീട്ട് ചെയ്. പേടി മാറണം താമസിച്ചിരിക്കണെക്കാലുമേ ഡേറ്റടുപ്പിച്ചെങ്കി പോയാലും മതി ഒരു മൂന്നാല് ദൂസം അങ്ങനെ പോയാലും മതി.
ഡേറ്റെടുത്തെരാ വരെ പറഞ്ഞായിരുന്നെ അപ്പൊ ഈ ഡേറ്റെ ഉള്ളൂ അവർക്ക്.
ഉം അപ്പൊ ആഹ് ഡേ പഠിപ്പിച്ചെങ്കി പഠിച്ചാലും മതി അപ്പൊ പെട്ടെന്ന് ഒര്താവും.
ഉം അങ്ങനെ ചെയ്യാം.
അപ്പന്തായാലും മഷെ നേക്കീട്ട് ചെയ്യ്.
നീ ഇപ്പ എടുക്കൂലെ സ്ഥിരം.
ഞാൻ കാറൊന്നും എടുപ്പില്ല കാറൊക്കെ എടുപ്പില്ല.
പിന്നെ പഠിച്ചെതെന്തായാലും മറക്കൂലാ പക്ഷെ താത്ത എപ്പം നീ. നിന്റെ സിസ്റ്ററിനി സെറ്റാവും.
ഓഹ് താത്താണെങ്കി ഇപ്പേ എൻ്റെ പാല് കാച്ചലിന് വന്നപ്പഴും കാറീ തന്നെ വന്നത് അവരെയും കൊണ്ട്.
ആഹ് അതെന്നെ ഇപ്പ എപ്പഴും എടുക്ക് യേക്കും.
എടുക്കണോണ്ട് കുഴപ്പല്ല പിന്നെ ചെറിയൊരു പേടി അത് നമ്മക്കിപ്പം ഒറ്റെക്ക് പോണോണ്ട് നമ്മക്കാ പേടി. കാണും ഈ പൈസ്.
ഉം ഉം.
ഉം ഉം.
ഇല്ല വലൃ പേടിയുള്ള വരാണെങ്കിൽ ഒട്ടും ഓട്ടിക്കാൻ പറ്റൂല.
ആഹ്.
ഉം
പിന്നെ എന്തെലും വിശേഷങ്ങളടെ.
വേറെന്നാ ഇന്ന് വിളിച്ചില്ല.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
ഉം.
പിന്നെന്തേര് കൊച്ചാപ്പേ കുഞ്ഞുമ്മയും ഒക്കെ വിളിച്ചോ?
ഉം ഞാൻ ഇന്ന് അല്ലെ അവിടന്ന് വന്നത്.
ഉം ഉം.
ഉം ന.
ഇപ്പ നിനക്ക് സൈഡിൽ എത്തുമ്പോഴൊന്നും കുഴപ്പം ഇല്ല അല്ലേ.
ഉം ഇപ്പ സീനില്ല അത് ഇരുത്തിയിരുത്തി വരുന്നോണ്ട് ശരിയായി.
എപ്പോഴും കുഴപ്പമുണ്ട് സ്.
നീ ഇപ്പ തുടങ്ങിയല്ലേ ഉള്ളൂ കൊറെ എടുക്കും മാറാൻ.
ആഹ് ആഹ് എങ്കിൽ ശെരിയേ ഞാൻ വിളിക്കാമേ.
ഓഹ് ശരി. ഹു ച്